ഒറങ്ങിയാ
ഉറങ്ങിട്ടില്ല ത് ഉറക്കാൻ കൊണ്ട് കിടത്തിയായിരുന്നോ
നല്ല മഴയല്ലേ നല്ല തണുപ്പല്ലേല്ലേ
നല്ല സുഖം വരുന്നോ ആഹ്
ജലദോഷം ഉം ഉം ജലദോഷ അല്ലെ ഇങ്ങനെ തുമ്മ് തുമ്മുമ്പ മൂക്ക് അടയല്ലോ നമുക്ക്
ആക്കള്ളൂ അവരു ബുദ്ധിമുട്ട
ആഹ് അത് രാത്രിയയാ തുടങ്ങും അത് രാവിലെ പുലർച്ചക്ക് എണീക്കുമ്പോഴും തണുപ്പല്ലേ അപ്പൊ ഈ തണുപ്പുള്ള സമയത്തൊക്കെ നെഞ്ഞടയിന്ന പോലെതോന്നു
ആഹ് ശെരി പൊതുവെ ഭയങ്കര ചൂടുള്ള ഇത്ങ്കിക്കാണ്
ഉം
അപ്പൊ അത് പെട്ടെന്ന്ന്നും തണുക്കൂല
ചുമ അങ്ങോട്ട് വന്നഞ്ഞാ പിന്നെ മാറാൻ കൊറ പ്രയാസം
മരുന്നൊന്നും കായിക്കലില്ലേ
ഉം മരുന്ന് കഴിച്ചാലും ചുമ മാറണമങ്കില് എന്തായാലും കുറ സമയം കഴിയും ആ ചുമേന്റെ ഇടയിൽ കുപ്പി മരുന്ന് തരില്ലോ അത് കുടിച്ചാലും പെട്ടെന്നൊന്നും നിക്കൂല
ആഹ്മ്മ്
ചുമച്ചനെ തീരണംന്ന്ത്ര അതായത് നമ്മളെ കഫം മുഴുവൻ ഇളകണല്ലോ
ആഹ് അതെ
ഉം
ഉം എന്നിട്ട്
എന്താ കഴിച്ചേ
ഞാന് ചപ്പാത്തി ഇങ്ങളോ
ചോറ് തിന്നിട്ടില്ല വക്കാൻ പോണേ ഉള്ളൂ
ഏഹ് പോണള്ളൂ അപ്പൊ ലേറ്റ് ആയിട്ടാ ഫുഡ് കയ്ക്ക
ആ ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്ക ലൈറ്റ് ആയിട്ട് ഒറങ്ങ
ആ എനീക്ക്ണ ലൈറ്റ് ആയിട്ടാ
അത് പറ്റൂലല്ലോ
ആ എത്ര മണി ആവുമ്പ എനിക്കും
ഒര് അഞ്ചര ആറ് മണിന്റെ ഉള്ളില് എണിക്കും
ആ കുട്ടിയെൾക്കൊക്കെ പോകാനും
ഒന്നൂല പക്ഷെ എണീക്കന്നെ
ഉം ഫുഡോക്കെ ഉണ്ടാക്കാൻ ഇണ്ടാവു ലെ
ഉം രാവിൽത്തെ ഒരു തെരക്ക് എല്ലം കഴിയണ്ടേ
അത് കഴിഞ്ഞാ പിന്നെ ഓക്കെ ആവു ലെ
ഉം
വേറെ പോയാല് ആ പിന്നെ ഫ്രീയാണല്ലോ
രാവിൽത്തക്ക് എന്താ
ആ ക്ക് ദോശക്ക് മാവ് ആട്ടി വെച്ചിട്ടുണ്ട് ഉഴുന്ന് ദോശ
ആ
ഇയാളോ
പത്തിരി
ഏ അയിന് പത്തിരി ഒക്ക ഇണ്ടാക്കാൻ സമയം ഇണ്ടാവോ
ഉം സമയണ്ടാവും
ചുട്ട പത്തിരീക്ക് കറിയൊക്കെ ഇണ്ടാക്ക
ആ തലേന്നത്തെ കറി വെക്കും മീൻകറിയോ എർച്ചി കറിയോ ഇണ്ടങ്കി അതങ്ങട് വെക്കും അതങ്ങോട്ട് ഫ്രിഡ്ജില് വെച്ചിട്ടങ്ങോട്ട്
ആ തെ തേങ്ങ അര്ചാണ്ടോ
ആ തേങ്ങ ആ ചേലെപ്പരക്കും ഇല്ലെങ്കി അങ്ങോട്ടരു തട്ടിക്കൂട്ട് ഇണ്ടാക്കും
അപ്പൊ മൊളകിട്ട കറി കൂട്ടി പത്തിരി കഴിക്കാൻ കയ്യോ
ഓ എൻക്ക് ഇഷ്ട നല്ല ടേസ്റ്റ മൊള ട്ട കറിം പത്തിരിം കൂട്ടാൻ
ആ പൊതുവെ പത്തിരീക്ക് തെ ആ പത്തിരീക്ക് കൂടുതല് തേങ്ങ അരക്ക്ണോണ്ടെ തേങ്ങ അര്ച്ച കറിയാണ് കോമ്പിനേഷ നമ്മള് ആദ്യേ പഠിച്ചച്ച പോലെയാണ് അപ്പൊ പിന്നെ കൂടുതലും അങ്ങനെ ഇണ്ട
ആ
ആ ഉച്ച
എന്താപ്പ ലെ മഴ ഭയങ്കര
ഭയങ്കര മഴ എവ്ടെ താഴെ കട്ന്നിട്ടേ മാർബ്ൾമേ കട്ന്നിട്ട് തണുപ്പ്
അല്ല അങ്ങന കടക്കര്ത് വാദം പിടിക്കുന്നല്ലേ പറയാ അല്ലെ തൺപ്പത്ത് കട്ന്നാൽ നെൽത്ത് ല്ലേ ഹലോ കേക്കണില്ല. താഴെ മ്മള് പ്പ പായ വിരിക്കാതെ കിടക്കാൻ പാടില്ല എന്നല്ലേ പറയാല്ലെ തണുപ്പത്ത്.
കിടക്കാനൊന്നും പാടില്ല. ഒരു വെറുതെങ്ങ ന്നണ് കുറച്ച് നേരം.
ഈ തണുപ്പത്ത് കിടക്കെ കിടക്കാൻ തന്നെ കഴിയണില്ല. പിന്നെയല്ലേ നിലത്ത്.
അതന്നെ നിലത്ത് ഇങ്ങനെ മാർബിൾമേ കി ഭയങ്കര തണുപ്പ് കാല്ക്കൊക്കെ ത കാല് വേദന എടുക്കുവലോ? മുട്ട് വേദന ഉം കടച്ചിലൊക്കെ ആണ് എളുപ്പം.
രാവിലെ എണീക്കുമ്പോ ഭയങ്കര നാടു വേദന എന്താണാവല്ലെ?.
എന്താണ് അവോ വെയ്റ്റ് കൂടിട്ടാ അങ്ങള് നല്ല
ഞാ വെയിറ്റോ ഏയ് വെയ്റ്റ് ഒക്കെ പാകത്തിനേ ഉള്ളൂ. തടിയൊന്നും അതികം ഇല്ല.
ഉം
പക്ഷെ പ്രസവം ടൈമിലങ്ങോട്ട് ന നടുവേദന വന്നിട്ടേ ആ നടുവേദന ഇപ്പൊ നടു ഇങ്ങനെ കുനിഞ്ഞ് കുറേ നേരം കുനിഞ്ഞ് കഴിഞ്ഞാല് അങ്ങട് നിവരാൻ പറ്റും ഭയങ്കര ബുദ്ധിമുട്ടാ
ജിം എന്ന എക്സർസൈസ് ഒക്കെ ചെയ്താൽ വളരെ നല്ലതാകും.
ആഹ് വ്യായാമക്കെ എന്നും വ്യായാമം തന്നല്ലേ നമ്മക്ക്, നമ്മക്ക് എപ്പള്ളാ റെസ്റ്റുള്ള
ആഹ് പക്ഷെ നമ്മള് വീട്ടിൽന്ന് ചെയ്യുന്നൊരു വ്യായാമം.
അല്ല അതെ നമുക്കൊരു എഫക്റ്റീവായിട്ട് ഓരോ മസിൽസിനും കിട്ടണ രീതിയിൽ എഫക്റ്റീവായിട്ട്. ജിമ്മിലൊക്കെ
പൈസ ആവൂല്ലേ, പൂവാണെങ്കില്.
ഇല്ല ഒരു ഞാൻ പോകുന്നുണ്ട്. ആറ് അറുനൂറ് രൂപ്പയാണ് ഒരു മാസത്തേക്ക് ജിമ്മിന്റെ ഫീസ്, അതായത് ഫസ്റ്റിത്തെ അഡ്മിഷൻ ഫീസ് ഒന്നും കൂട്ടാതെട്ടൊ
ഉം
അഡ്മഷൻ ആ അറുനൂറ്, അഡ്മിഷൻ ഫീസ് അറുനൂറ് പ ആഹ് അതു കൊറക്കാനും തടി കൂട്ടാനും ഒക്കെ വരുന്ന ആൾക്കാരുണ്ട്.
അതിന് ഓരോരോ വ്യത്യാസം ഉണ്ടാവുംല്ലേ?.
ആഹ് നമുക്ക് ട്രെയിനറുണ്ടാവുമല്ലോ.
അപ്പൊ ഈ ആണുങ്ങൾക്ക് വേറെ, പെണ്ണുങ്ങൾക്ക് വേറെ, അങ്ങനെയൊക്കെ ഉണ്ടോ.
ആഹ ഇത് ഞങ്ങളത് അന്നാല് പെണുങ്ങള് നടത്തുന്ന ജിമാണ്. ലേഡീസിന്റെയാണ്.
ആഹ് അവടെ ആണുങ്ങളില്ല.
ആണുങ്ങളില്ല. ആണുങ്ങളുള്ളത് വേറെ സ്ഥലത്ത്.
അ വ മ അവരും കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്ര ഉണ്ടാവുല്ല നമുക്ക് ചെയ്യാനൊക്കെ ഒരു മടി ഉണ്ടാവല്ലേ?.
ഉം അതന്നെ ആണുങ്ങണ്ടാമ്പോ നമുക്ക് ഒരു ങ്ങന വരുവല്ലോ. അപ്പൊ പെണ്ണുങ്ങള് മാത്രം
അത് അവിടെയുള്ളതൊക്കെ ചേച്ചിമാര് ന്നെയാ?.
ആ ഹൈ ന ഗേളാ
ആഹ് ഗേള് തന്നെയ അല്ലേ.
ഉം അപ്പം സുഖം
ആഹ് അല്ല അവരെന്നെയാണ് പെസ് ഇല്ലാ പക്ഷെ കൂടുതൽ ഒന്ന് കൂടി അറിയാ ആണ്ങ്ങക്കായിരിക്കൂലേ
ആഹ് അതെന്നെ. ഒക്കെ അറിയും
പഠിച്ചതാവുംലെ ഒക്കെ
പിന്നെ
അറീണാക്കാരം ഉം ഉം
ഉം
ആഹ് എത്ര കാലം ചെയ്യണൊല്ലേ ഒരു ആറ് മാസൊക്കെ വേണ്ടിവര്ല്ലേ
ആറ് മാസൊക്കെ മിനിമം എന്തായാലും വാണ്ടിരും. പിന്നെ നമ്മളൊരു ഇന്ട്രെസ്റ്റ് ആഹ് ഒരു നേരം ഒരു നേര ക്കു പോം പറ്റൊള്ളൂ. രാവിലെയും വൈകുന്നേരൊക്കെ സമയത്ത് അവിടെണ്ട് അവൈലബിൾ ആണ്.
ഉം
പിന്നെന്നെക്ക് നമ്മളത് ലൈഫിന്റെ ഒരു പാട്ടാ
ഉം
ഇന്റെ വീടിന്റെ അടുത്തന്നെയാണേ ഈ ജിമ്മ്
ആഹ്
സുഖാണ് പോവാനൊക്കെ
പോ പോയിട്ട് വരാന് എളുപ്പാല്ലേ
ആഹ് പോയിട്ട് വരാനൊക്കെ എളുപ്പ നിങ്ങക്ക് അവിടെ എട്ത്ത് ജിമ്മ്ണ്ടോ?
ഇല്ല ഇവിടെ അടുത്തൊന്നുംല്ല. അങ്ങോട്ട് പോണ്ടിയെരും. അതായത് ആഹ് ഇമ്മളെ കൊറച്ച് അകലെയായിട്ടാ ഒര് ഗ്രാമം പിന്നെ കൊർച്ചങ്ങോട്ട് നഗരം അങ്ങനെയല്ലേ വര അത് കൊർച്ച് ഉള്ളോട്ട്ള്ള ഏരിയാണ്പ്പത്. കൊർച്ചങ്ങോട്ട് പോണ്ടിയേരും.
ഉം ന്നിട്ട് വേറെന്തൊക്കെയാെന്ന്ട്ട് വിശേഷം?
ഉം
ഉം ആഹ്
മൽപ്പൊർത്ത് മഴ കൊറവല്ലേ?
അല്ല ഇപ്പൊ നല്ല മഴണ്ടല്ലോ
ന്നാ കണ്ണൂരും വേറെന്തൊക്കെ സ്ഥലങ്ങൾലാണല്ലോ ഇപ്പൊ ലീവ് മറ്റേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധീന്ന് പറീണ കണ്ടു വാർത്തേല്
ഉം
ഞമ്മളെ മലപ്പൊറത്ത് എപ്പഴും കിട്ടാറില്ലല്ലോ അധികൊന്നും ല്ലേ അവധി
ആഹ് ആഹ് ഇല്ലാ കിട്ടാറില്ല കൊറവാണ്.
പക്ഷെ ഇവിടെയല്ലേ മലപ്രദേശങ്ങളൊക്കെള്ളത് നമ്മടെ ഇവിടെയല്ലേ
ആഹ്
പക്ഷെ ഇവ്ടെ എന്തുകൊണ്ട് പിന്നെ കിട്ടുന്നില്ല മഴ കൊറവ് ല്ലേ.
ആഹ് എന്ത് കൊണ്ടാന്ന് അറീല ഇഞ്ഞിപ്പോ എന്താന്നാവോ
മ മറ്റേ വയനാടൊക്കെണ് അധികം
ആഹ്
അവധി കിട്ട
ആ ശെരി
ഇപ്രാവശ്യം കണ്ണൂര്, കാസർഗോഡ്
ആഹ്
അവിടെയാണ് ഇപ്പം ശക്തമായ മഴയ്ക്ക് സാധ്യത
ആ
ഇപ്പത്തെ മഴാന്ന് പർഞ്ഞ ഒരു കാറ്റാണ് ആ കാറ്റില് കൊടേം നമ്മളും ആണ്ട് പർന്നോവും
അത് ശെരിയാ
അങ്ങനെയാണ് ഇന്നിപ്പോ ഞാൻ അങ്ങനെ പോയപ്പോ എർങ്ങാൻ നേരത്ത് മഴെയ്തപ്പോ കൊടണ്ട് തൊർന്ന കൊട തൊർന്നത് ഞാനും കൊടേന്റെ വൈത്താലങ്ങോട്ട് പോവാ അത്രേം കാറ്റ് നമ്മള് അധികം വെയ്റ്റൊന്നുല്ലല്ലോ പ്പൊ ഇങ്ങനാണ്ട് പാറി പോവല്ലോ
ആഹ്
ഇവരെല്ലാരും ഇങ്ങനെ നോക്കും കാരണം കൊടങ്ങനെ മടങ്ങി പോവല്ലോ കാറ്റ് വീശുമ്പോ നേരെ തല തിരിഞ്ഞുന്റെ കൊട
ആ
ഉം ഫുള്ള് നനയും ചെയ്യും നമ്മള് ഫുള്ള് നനയും ചെയ്യും
ആഹ് ന്നാ അയ്ക്കോട്ടെ ട്ടോ പിന്നെ വിൾച്ചേ വേറൊരു കോള് വെര്ണ് ണ്ട്
ശെരി